ഹലോ. ഹലോ കേൾക്ക്ണില്ലേ. ആഹ്, കേൾക്ക്ണ്ട് പറീ. ആഹ്, കേൾക്ക്ണ്ണ്ട്.
ആഹ്. ഇപ്പ കേൾക്ക്ണ്ട് പറീ എന്തൊക്കെ, വർത്താനങ്ങള്.
നല്ല വർത്താനം. ന്താ, അട്ത്തർത്താനം.
കോഴപ്പല്ലാ പോണു
ഉം. മയേണ്ടോ?
ആഹ് ബടെ പ്പൊ ചാർന്ണ്ട് അവിടെ മഴല്ലേ?
ഉം ബടെ രാവിലല്ലെ മഴ പെയ്തു പ്പല്ല വെയിലർച്ച്ണ്ട്
ആഹ് പ്പാ തുള്ളിട്ട് കൊണ്ടേ ഇരിക്കാണ്. ആഹ്. കൊറച്ചൊക്കെരുങ്ങി, കൊറച്ചൊക്കൊരുങ്ങി, ഞിൻ്റെ പണിയേളെക്കെ..
പിന്നെ, കുട്ടൃൾ എത്രണ്ണണ്ട്?
കൂട്ടൃള്, രണ്ടാള്. ഇങ്ങക്കെത്ര കുട്ട്യെള്ണ്ട് ഒരാള് പൊയ്ക്ക്ണു ആഹ്
ആഹ് ഇന്ക്ക് നാൽ നണ്ട് നാലുന്റെ വീട്ട് അവ്ടെ കല്യാണം കഴിച്ചോട്ത്താണ് ഞാന് ഇന്റെ വീട്ട്ലാണ്
ആഹ് ആഹ് ആഹ് അവരൊറ്റക്ക് നിക്കേക്കാരല്ലേ
ആഹ് അവടെ മൂത്തച്ചിയൊക്കെണ്ട്
ആഹ് അത് ശരി അപ്പ ഇങ്ങളെന്താ വെറ്തെ
അല്ലേ ഞാൻ ചെറീയേരു ഓപ്പറേഷണ്ടായിനു അപ്പത് കഴിഞ്ഞാണ്ട് ഇങ്ങനെ റെസ്റ്റില് ഇവടെങ്ങനെ വീട്ട്ലാണ്
അപ്പൊ വീട്ടി വീ തീന്ന് ഇട്ക്കയ്ക്കാരല്ലേ നല്ലത് പിന്നെന്തെക്ക്യെ എന്താ കൂട്ടാനെക്കെ എന്താപ്പസുഖം ആഹ് എന്തിന്റെ ഓപ്പറേഷാ കഴിഞ്ഞ്ക്ക്ണെ
അത് അണ്ഡാശയ ത്തില് മൊഴണ്ടായിനി അപ്പ അയിന് ചെയ്തതേനി ആഹ്
പിന്നെ
പിന്നെന്താ അന് ആഹ് ഓലൊക്കെ സ്കൂൾക്ക് ആഹ് വെല്ല്യ മോള് പ്ലസ്ടു കഴിഞ്ഞതാണ് പിന്നെ രണ്ടാമത്തോള് ഒമ്പതിലാണ് മൂന്നാമതോന് ആറിലാണ് ചെറുത് ഒന്നിലാണ് മം അപ്പ അവിടെനിന്ന അടങ്ങിക്കൂലർഞ്ഞാണ്ട് ഇങ്ട്ട് കൊണ്ടന്നാണ്
ആഹ് അത് ശരി പിന്നെ എന്താ കൂട്ടാനും കറി ഒക്കെ ആയോ?
ആന്ന് ബിര്യം വെച്ചക്ണ്.
ആഹ് ആഹ് ബിര്യണി വെച്ചുലെ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോല്ലേ അപ്പൊ സ്പെഷ്യലായിട്ട്ണ്ടാക്ക ഞങ്ങക്ക് ഇവിടെ ബീഫ് വെച്കുണ് ആഹ്
എന്താ ഹസ്ബന്റിന് പണി.
ഹസ്ബന്റിന് കച്ചവടാണ്. രാവിലെ നാരത്തെ പോവ്യ്
എഹ്
എന്താ രാവിലത്തെ കടി ഇണ്ടാക്കീന്നെ
രാവിലെ വെള്ളപ്പം
ആഹ്
ഇങ്ങക്കന്തെയ്നി
ഞങ്ങക്ക് പുട്ട്
എഹ്
പുട്ട് അയ്ക്ക് ചിക്കങ്കറി
ചിക്കംകറി മം ആരാ വീട്ടില് പിന്നെ വേറെ ആരുല്ല ങ്ങളന്നെള്ളു
ആഹ് ഞാനും അമ്മായിമ്മ തന്നെള്ളു.
എഹ്
വേറാരൂല്ല മം
എളച്ചി മുത്തച്ചിന്നുംല്ലേ
ഇല്ല ഒറ്റ മോനാ.
എ ഏഹ് ഒറ്റമോനാണ് ലെ
ആഹ്
ഞ് കുട്ടി വലുത് എത്രിലാന്ന് പറഞ്ഞെ നെ ത്രയിലാണ്
രണ്ടാക്ലാസിൽ
എഹ് ചെറുതിനെ ചേർത്തിട്ടേ ചെറുതിന് എത്രായി വയസ്സ്
ചെർത് ചെറിയ കുട്ടിആണ് ആറ് മാസം
ആഹ്
മം ആഹ് ഓളോറങ്ങീക്കാ
എഹ്
ഉം പിന്നെന്തൊക്കെ ആഹ് ഇബടെക്കെ പനിടെ സീസൺ ആണ് എല്ലാർക്കും പനിയാണ്.
ആഹ് ഇപ്പ ഈ മയ ഇങ്ങനെക്ക ലാവസ്ഥ മാറില്ലേ മം ഏതായാലും വേം കാണിച്ചോണ്ട് പനി കൂടാന്ന്ക്കണ്ട
മര്ന്ന്ണ്ട് മം
ഇപ്പോ എല്ലോടത്തുണ്ട് ഓരോ ഡെങ്കിപ്പനി ആയിട്ടും അങ്ങനെ ഓരോ അസുഖങ്ങളെയ്
ആഹ് അത് ശരിയാണ്. ഇപ്പ എല്ലാട്ത് കൂടിണ്ടത്
മം ഞങ്ങളവ്ടെ പാടാണ് ഇന്നട്ട്പ്പോ ആ പാടത്തൊക്കെ മര്ന്ന് കൊണ്ടന്ന്ടിച്ചിക്കണ് കു ളയ്ക്കിങ്ങനെ എറങ്ങീട്ടേയ്
അഹ് അഹ്
ഓട്ടർഷീല് കൊണ്ടന്ന്ങ്ങാ ണ്ട് ഇങ്ങനെ ഒരു പോക പോലെങ്ങനെ സാധനം അപ്പൊ ഞങ്ങൾ കര്തി ആ ഓട്ടർഷ കേട്ന്നട്ട് അയിന്റെ പോക പോവേക്കും കര്തി അപ്പൊന്താ മരുന്നാണ് ഓല് അടിക്ണത്
അഹ് അഹ് ഇങ്ങ്ടെന്താ ആ വൈറസിനെ കൊല്ലാനോ
അഹ് അ വൈറസിനെ കൊല്ലാനാ കുട്ടിള്ങ്ങനെ പാടത്ത്ക്ക്‌ങ്ങനെ മീൻ പിടിച്ചാന് എറങ്ങീട്ടയ്
ആഹ് അത് ശരി
അപ്പ നല്ല ഇൻട്രീന്റെ വാസന അത് അടിച്ച് പോയി കഴിഞ്ഞാരെ എന്തോ ഒരു മരുന്നാണ് അപ്പൊ അത് കൊതുക കൊതുകൊക്കെ ചാവാ മതി ഞങ്ങളെ താഴെ തന്നെ പാടാണ്. രണ്ടായിരത്തി പത്തൊമ്പതില് ന്നട്ട് പാ ഉം കുട്ടികളോട് പറഞ്ഞിക്ക്ണ് കുട്ടികളാണെങ്കിൽ വല്ലാതെ ചൂണ്ടല്ട്ടാണ് മീൻ പിടിച്ച് നല്ലോ
ആഹ് അത് കുട്ടിൾക്ക് എന്തേലും കേടേക്കാരന്നറിയെ അറിയില്ലല്ലോ ഇപ്പ എങ്ങനത്തെക്കെ എന്നാ ശരിയാന്നൊന്ന
അതന്നെ കുട്ടികൾക്ക് ഇപ്പ വെള്ളം കണ്ട അയിറ്റക്ക് മീൻ പിടിച്ചണം താക്കണം കൾച്ചണം ങ്ങനെക്കെ തന്നെള്ളു
അതിനെ ഓൾക്ക് ആകെ ചിന്ത ഉണ്ടാവാ
ഉം കുട്ടികൾ പ കൾച്ച്ണ പ്രായല്ലേ ചെറുത് രണ്ടും ആൺകുട്ടിയളാണ് ഓൽക്കിപ്പ ആഹ് മീൻ പടിച്ച കൊണ്ടന്ന് ബേസി ട്ടക്കാ
ഉം
അങ്ങനെ ഓരോ പിരാന്താണ് അപ്പൊ ഞാനും കൂടി ഇല്ലായിട്ട് നല്ല സുഖാണ് മ്മ ഞങ്ങൾക്ക് അക്ക് മീനൊക്കെ പിടിച്ചാൻ പോവാറി മൂന്നാമത്തോനെ ഓല്ത് ഞാൻ ഉണ്ടാവുമ്പോ ഉം ആഹ് ഓ ക്ക്പ്പൊ ഞാൻല്ലാഞ്ഞ ഓൽക്ക് അങ്ങനെ ഓലെ ഇഷ്ടത്തിന് നടക്കാലോ പിന്നെ ഓലെപ്പണ്ടാവുമ്പളാണ് പിന്നിം പൊറത്ത്കിടാതക അപ്പൊ അങ്ങനൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതി ഒരു വെള്ളപ്പൊക്കം ഇണ്ടായിനല്ലോ അയ്യിലൊക്കെ ഞങ്ങളെ വീട്ടിലൊക്കെ വെള്ളം കേയറീനി
ന്നിട്ട് എന്തേലും പറ്റിയോ വീട് ഒലിച്ചോയോ?
വീട്ന്ന് സാധനങ്ങളൊക്കെ കൊറേ പോയി, കെടന്നു പിന്നെ അങ്ങനെ ഞ്ഞ് ആദ്യായിട്ടല്ലേ ആഹ് വീട്ട്ക്ക് മാറിയാരെ ആദ്യായിട്ടാണ് അപ്പ എന്താന്നറില്ല. ഇന്റെയൊക്കെ വിചാരം എന്താന്നോ അടെകൂടെണ്ട് വള്ളം വന്നങ്ങനെ പോയികാര സെൻസയ്ഡിന്റെ അട്ക്കറ്റം കേറി
ആഹ് ങ്ങള് രക്ഷപ്പെട്ടന്നെ നല്ല കാലല്ലേ ഉം
രണ്ട് ദിവസം വീട്ട്
എത്രങ്ങാലും മന്സന്മാര അങ്ങനെ മരിച്ചു പോണത്.
ഉം ഞങ്ങൾ ന്നിട്ട് മാലൊക്കെ കേറി തറവാട്ട്ക്ക് പോയി വണ്ടിലും റോട്ടിലും റോട്ട് കൂടെ ഒന്ന് പോകാൻ വ ചെയ്യുന്നത് മാല കേറി പോയി.
ആഹ് ശരി പ്പ അങ്ങനെ എന്തെലും ഒരു അലേ ഓ വല്ലച്ചാ ഐറ മുഴങ്ങി എന്തേങ്കും ചെയ്യുമ്പോ അവിടുന്ന് മാറി നിന്നോളുണ്ട്.
ഉം ഇപ്പൊ പേടിയാണ് ആഗസ്റ്റ് സെപ്റ്റംബർ ആഹ് ജെ ജൂൺ ജൂലൈ ആഗസ്റ്റില് കഴിഞ്ഞാ വെള്ളപ്പൊക്ക ആ ആഗസ്റ്റ് വരുമ്പോ അതിന് പേടിയാണ് ആഗസ്റ്റ് എട്ടാം തീയതിയാണതെ ഉം ഹ് അപ്പ ആ മാസം വരുമ്പോ പേടിയാണ് പഠിച്ചോന കുറി ന്നട്ട് പെയിന്റ് അടി മേലെ മേല പെയിന്റടിച്ചപ്പ വളം മയക്കാലം കഴിഞ്ഞോട്ടെ ന്നിട്ട് അടി ച്ചാറിഞ്ഞ ഇപ്പൊ കുറി ഇണ്ടാവും അങ്ങനെ അങ്ങനെ പറയുന്നുണ്ടേ. ഇല്ലേ അടീൽ ഒന്നും അടിച്ചിട്ടില്ല ഉൾഭാഗം നന്നാക്കിട്ടുള്ളൂ പൊറം ഇപ്പോളും ആ വള്ളം കയറിയ പാട് ഇപ്പളും ഉണ്ട്.
ആഹ് അത് സെരി
ഉം
പിന്നെന്തെക്കെ വർത്താനങ്ങള്?
പിന്നെന്താ ഇങ്ങനെ പോണ്. ആറ് മിനിറ്റായില്ലേ പത്ത് മിനിറ്റായമ്മുക്ക് പറയാം.
ഉം നിങ്ങ പ്രിയദർശ്നിക്കേറിയോ? കുളി കൊറച്ചാരെ കയ്യോ പ്രിയദർശിനി കയറിയോ ചോദിച്ച സ്ത്രീകൾക്ക് സൗജന്യയാത്രയല്ലേ? കേറിട്ടില്ലേ ആഹ് ങ്ങളിപ്പയ്ന് റെ
ഏഹ് അലോ.
അതൈ
ആഹാ.. ആഹാ.. ! ആഹ് ആ അത് നെലമ്പൂരിന്നൊക്ക കൊള്ളു അങ്ങനെ അവിടുന്ന് ആ അങ്ങനെ പാത്തുന്നൊള്ളൂ
അല്ലേ എല്ലാരും റൂട്ട്കൂടി ഇണ്ട്ന്ന് പറിണകേ
ഏഹ് ഞാൻ ഇതവരെ പോയിട്ടില്ല ഞാനാൻ പറഞ്ഞ-
ഓട്ണ്ടേ ഓരോ സമയത്ത് കണക്കാക്കിട്ടിണ്ട്. രാവിലെ കുട്ടികൾക്കൊക്കെ- പോകാൻ സുഖണഅപ്പോ. ഞങ്ക്കിപ്പോ എന്തേലുംക്കെ ആവശ്യത്തിന് പോണന്നുണ്ടെങ്കി സുഖാണ് റയും - ഫ്രീയാണ് കുറ്റി പോയി പോരാ പക്ഷെ ബസ് - ഇങ്ങനെ കാത്തിക്കണം ഉം ആ ടൈ കാത്തിക്കണം പറയും
ഫ്രീ ആയിട്ട് പോകാ അയ്നിപ്പ പെണ്ണ് ഇ എന്തക്കാരന്നോ ആണുങ്ങള് പെണ്ണങ്ങെ വേഷം ധരിച്ചിങ്ങാണ്ടേ അങ്ങനെയും കേറും അത ക്കാണ് ഇപ്പ ഞ ഇണ്ടാവുകപർദ്ദ മഫ്ത്തെ ഇട്ട് ആഹ് പർദ്ദമഫ്തെക്കെട്ടുകണ്ട് ഇപ്പ നാള് അമ്മോന് അമ്മോന് പിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നപ്പോ ആ ബസ്സിലാ കേയറിയ അയല് ആണുങ്ങളും കേയറ്റുന്നുണ്ടാവലോ? പിന്നെ പെണ്ണുങ്ങള് തെരക്കീറ്റ് വീപ്പ് ട്ട്ണില്ല ന്നിട്ടന്ന് അറങ്ങിയാ ർന്ന് ആണുങ്ങള് കേറിയാല് ആഹാ ആണുങ്ങൾ കേറിയ ഓലോട് പൈസ, ആഹാ... ! ആണുങ്ങൾ കേറിയാ പൈസ വാങ്ങണണ്ട് ഓലടുത്തന്ന്. അപ്പം വേറെ ബസ് കിട്ടായിട്ട് അമ്മോനെ അയ്ലാട്ട് കേറി പെട്ടു പർഞ്ഞ് സാസം മുട്ടന്നെന്റെ ഉള്ള കേറിട്ട്, പൊണ്ണങ്ങള് തിരക്കിട്ടല്ലേ, പൈസല്ലാത കേറല്ലേ.
ഉം പെണുങ്ങക്കെ എന്തേലും കേട്ടാതീ അപ്പത്തേ മ്ഹ്
ഉം ഏതായാലും അതൊക്കെ ഒരു ഒരു നല്ലൊരു കാര്യം തന്നെയാണ് എന്നാലും പിന്നെ. ഉം പിന്നെ അതെ അങ്ങോട്ട് മുന്നോട്ട് പോണരു ഇതല്ല അത്. എന്താന്നോ ആഹാ നിർത്താ. ആഹ് നിർത്താ അങ്ങനെ പറയണ്ടല്ലോ നിർത്തണം എന്നൊക്കെ പറയണ്ടല്ലോ.
ആഹ് അത് എന്താറി മറ്റേ പ്രൈവറ്റ് ബസെര് ആണേ. ആഹ് കുട്ടിക്ക് പനിയും കൂടി ആവുമ്പോ പിന്നെ തീരെ ഒന്നിനും ആയിക്കൂല.
ആഹാ കുറച്ച്,
അപ്പൊ പിന്നെ വേഗം കൊറച്ച രൊക്കെ വെച്ചെങ്കി പിന്നെ നീ ചെന്നൈക്കാരം.
ഉം
ഉം
എന്ത് നട നട ആഹ് ആറു മാസായീ
ചെറിയ ആഹാ ചെറിയ കുട്ടിയണ്. നടക്കലും തൊടത്തിട്ടില്ല ഇല്ലെ കൗലും കൗലും.
ഏഹ് കൗലഉള്ളൂ ല്ലേ
ആഹ് അത് പിന്നെ എടക്ക് സൂചികളും വക്കുമ്പേ അപ്പോ ഒന്നും ബേക്കിക്കആയിടെ പുടിച്ച്ക്കാ. ആഹാ ആഹാ അതന്നെ പോളിയോ. വരും ഉം അപ്പൊ പിന്നെ കുട്ടിയള്ളും കൂടിചിജല കൊറയും. അങ്ങനെയൊക്കെ പോണു ഉം. പിന്നെ ഇനി നാലുമണിക്ക് എന്താ കൂട്ടാൻ മറ്റേ ചായക്കടി ഉണ്ടാക്കൂലേ?
ചായ്ക്കടിയിട്ട് ഇവിടെ ഓല് എണ്ണക്കടി ഒക്കെ ഉണ്ടാക്കും എനിക്ക് നിക് തിന്നാൻ പറ്റൂലേ.
ആഹ് അത് ശരിയാണ്.
ഉം എണ്ണക്കാടി കരിച്ചം പൊരിച്ചത്ക്കെ ഒഴിവാക്കാൻ പറഞ്ഞിക്കണ് ഇനി എട്ടാംതി ഡോക്ടർ കാണിച്ചാൻ പോണം. അതിന്റെ റിസൾട്ട് കിട്ടണം
ആഹ്
പ്പ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ രാവിലെ ചയട് ഉം രാവിലെ ചായടിച്ച് കണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ കടക്കാണ്.
ആഹ്
അപ്പോം കുട്ടിഏളെ മനസ് ഇങ്ങനെ വിചാരിച്ച്എടങ്ങേറ് ആയിന് ഇപ്പൊ ഇങ്ങനെ ഒരു ഫോം വിളിച്ച്ണോണ്ട് ഇങ്ങനെ മനസ് സമാധാനം പറയാന് ആരാ അറിയുന്നപോൽ അറിയുന്നപോലല്ലെങ്കിലും നമക്ക് ഞമ്മളെ മനസ്സ്ത്തൊക്കെങ്ങനെ പറിമ്പോ ഒരു സമാധാനാണല്ലോ ഹും
അല്ലെങ്കില് ഞമ്മള് വർത്താനം പറഞ്ഞാ തന്നെ ഞമ്മള് പകുതി യമ്മക് കെയ് ഭാരം മനസ്സിന്റെയൊക്കെണ് കൊഴിയുന്നറിം ഉം
ച് ഇങ്ങനെ എടാങ്ങേറായിങ്ങനെ അമ്മാനോട് പറയുമ്പോ ഇമ്മാവേം മ്മ പോവല്ലേ അങ്ങട്ട് ആദ്യം പയ്നഞ്ചീസെങ്കിലും എങ്ങനെ ഇബടെ നിക്ക ഉം കുട്ടിയോളെ ആലോയ്ച്ചുമ്പളേ അപ്പ ഇങ്ങനെ ഒര്ഇത് കിട്ടിയാേണ്ട് ഒരു കാര്യം ഉപകാരമായി അറിയാന് മനസ്സ്ത്തെ ടെൻഷനും കാര്യം പോകാനും പിന്നൊരു ഏട്ടത്തി അനിയത്തി അറിയാന് അതില്ല പിന്ന നാത്തുമാരാണ് മൂന്നാങ്ങളാരാണ് പിന്നെ ഇമ്മീം അങ്ങനെ
ഇക്ക വീട്ടിലില്യേ അതോ പൊറത്ത് പോയ്‌ക്കാ
നാത് അല്ല നാത് നാത്തുന്മാര് വേറെപ്പൊയ്ക്കണ് രൺ ഒരാ ഒരാങ്ങളെ വേറെപ്പൊയ്ക്കണ് വെൽയാങ്ങൾ ന്റട്ത്താണ് ഞങ്ങൾ നിക്ക്ണത് ഞങ്ങളെ തറവാട് ഇപ്പ മരിച്ചാരെ പൊളിഞ്ഞുപോയി
ആഹ്
ഉപ്പ മരിച്ച്ക്ക്ണ് ഉപ്പ മരിച്ചിട്ട് മുഹറം ഒന്നിന് രണ്ട് വർഷായി
ആഹ് അത് ശരി
ഉം അപ്പൊ അങ്ങനെ വലിയ ആങ്ങളെടടുത്താണ് ഇപ്പൊ ഞങ്ങൾ നിക്കണത് ഉം ചെറിയാങ്ങളക്ക് വീട്ന് സ്ഥലം എട്ത്ത്ക്ക്ണ് ഓന് വീട് കേറ്റണം
ആഹ് അങ്ങനെയല്ലേ
കെണ്പത്തു മിൻറ്റ് പത്ത് ആഹ് പത്ത് മിൻറ്റും ഐമ്പത്താറു ആയി മ നിർ ത്താനായ്നോ ഇന്ന അയ്ക്കോട്ടല്ലേ
എന്നാ ശെരിട്ലേ ഇന്റെരി
ആഹ് ഇന്ന ഇങ്ങട്ടും അടിച്ചോണ്ടിട്ടോ
ആഹ്